എവിടെടി എന്തൊക്കെയുണ്ട് വിശേഷം?
ഞാതെ ഇവടെ വെറ്തെ ഇരിക്ക്ന്ന് നിനക്കന്താ ഉണ്ടവിട സുഖാണോ?
ആ ഞാനിവടെ സുഖായിട്ടിരിക്ക്ന്ന് ഇന്ന് ഞാനാണെങ്കി ഒരു സാരി യെടുക്കാൻ പോയി കേട്ടോ
ആണോ നിനക്കിപ്പഴും സാരിയിലൂടെ പണ്ടത്തെ പോലെ ക്രൈസ്ണ്ടോ
ഒണ്ട് ഉടുക്കാനൊന്നും അറഞ്ഞൂടെങ്കിലും എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാ നീ എട ക്കി വെച്ചിട്ടൊരു സാരി കോട്ടൺ സാരി എട്ത്തിട്ടില്ലായിര് ന്നോ ഓൺലൈൻ ആയിട്ട്.
ആ എടുത്തിട്ട്ണ്ടായിരുന്നു ഞാനൊന്ന് സ്റ്റോറി ഇട്ടാ എന്റെ ഒരു ഫോട്ടോ സാരി ഉടു
അതന്നെ ആ സാരി ഞാനിപ്പോ ഒരു ഓഫ്ലൈൻ സ്റ്റോറി പോയപ്പോ കണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ഞാ ന്റെ അട്ത്ത് പർഞ്ഞില്ലേ അങ്ങൻതൊരു സാരി എനിക്ക് മേടിക്കണം എന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ ആ സാരി മേടിച്ച് നീ എവട്ന്നാ ബ്ലൗസൊക്കെ തയ്പ്പിച്ചത്.
ബ്ലൗസൊക്കെ ഞാൻ സ്വന്തമായിട്ട് തഴ്ച്ചതാണ് ആ സാരീടെ കൂടെ ഒരു ബ്ലൗസ് പീസ് ഉണ്ടായിരുന്നു. അത് വെട്ടിയിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് തയ്യ് നീ ഇതിന് ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തോ?
ഞാൻ ബ്ലൗസ് വെക്കാൻ കൊടുത്തില്ല എന്തെങ്കിലും ഒരു നല്ല മോഡല് കണ്ടുപിടിച്ചിട്ട് തയ്ക്കാന്ന് വിചാരിച്ച് എനിക്ക് സ്യൂട്ടാവുന്ന പോലത്തെ എന്റെ ബോഡി ടൈപ്പിനെ പക്ഷെ അയ് വ് തടുത്തൊന്നും നന്നായിട്ട് ബ്ലൗസ് തയ്ക്കുന്ന ആരുല്ല നിനക്ക് സമയം ണ്ടാവോ എനിക്കും കൂടെ തയ് ച്ച് തരാൻ
എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് തയ്ച്ച തരാ നിനക്ക്ങ്ങനത്തെെ ബ്ലൗസാ ഇഷ്ടം പാ സ്ലീ വൊക്കെ ഇഷ്ടമാണോ? അതു അല്ലാത്ത ഉള്ളതാണ് ചില ആൾക്കാർക്ക് ഫുൾ സ്ലീവൊക്കെ ഇഷ്ടമാണ് ചില നിനക്ക് അങ്ങനൊക്കെണ്ട് ഏതാ ഇഷ്ടം
എനിക്ക് ഫുൾ സ്ലീവ് ഇഷ്ടാണ് എനിക്ക് അങ്ങനെ തയ്ച്ചാൽ മതി.
ഫുൾ സ്ലീവ് ാണ്കിഷ്ട്ടം ഇപ്പൊ പിന്നെ ഒരുപാട് മോഡലൊക്കെ ണ്ടല്ലോ
ബ്ലൗസിലൊക്കെ വന്നിട്ട് പിന്നെ ഓരോ വർക്കൊക്കെ ചെയ്യുന്ന സമയം പേഴ്സണലീ ആവുമ്പോ നമക്ക് ആ അറ്റത്തക്കെ എന്തേലും ചെറിയ വർക്ക് എത്തി കൊടുക്കാം നിന്റെ സാരി എങ്ങനാ അങ്ങനെ വർ കുള്ള തന്നെയാണ് അതൊ ന്റെ അന്നതേന്റെ സേം തന്നെയാണോ.
നീ എടുത്തെന്റെ സെയിം തന്നെയാ പക്ഷെ എനിക്കിത് വേണങ്കിൽ റെഡി ടു വെയർ സാരി ആ ആക്കായിരുന്നു ഞാൻ അങ്ങനെ ആക്കീല്ല. നമ്മള് റെഡി ടു വെയർ ആക്കുമ്പോൾ ചെലപ്പോ നമ്മൾ ഉടുക്കമ്പോ കറക്റ്റൊരു നല്ല രീതീൽ നമുക്ക് ഉടുത്തെടുക്കാൻ പ റ്റൂലാന്ന് കടയിലുള്ള ആ ചേച്ചി പറഞ്ഞപ്പൊ ഞാൻ റെഡിറ്റു വേറെട്ക്കാതെ നോർമൽ സാരി ഉടുത്ത് പിന്നെ ഞാൻ വിചാര്ച്ച ബ്ലൗസ് നീ അന്ന് തയ്ച്ച് ഇട്ടീര്ന്ന പോലത്തെ ഒരു ബ്ലൗസ് തന്നെയാണ് ഞാൻ നോ കിയേ പക്ഷെ നീ തയ്ച്ചിട്ടിന്ന് ഫുൾ സ്ലീവ് അല്ലല്ലോ.
അത് ഫുൾ സ്ലീവ് അല്ല വേണോങ്കിൽ ഫുൾ സ്ലീവാക്കിക്ക പക്ഷെ ഞാൻ ഹാഫായതോണ്ട് ഞാൻ കൊറെ വർ ഓ ഫുൾ സ്ലീവ് ആയതുകൊണ്ട് നിനക്ക് ആ അറ്റത്ത് മാത്രം ചെറിയ വർക്കല്ലേ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു വ്യത്യാസം വരുത്തുള്ളു
നീ ചെയ്തത് നീ സ്വന്തമായിട്ടാണോ ഓ ആണ് നീയ നീ വർക്ക് ചെയ്തത് നീ സ്വന്തായിട്ട് ചെയ്തതാണോ വർക്ക്?
ആഹ അതൊക്കെ സ്വന്തമായിട്ട് ചെയ്തതാ ഞാാനിങ്ങനെ ഓൺലൈന ആയിട്ട്ന്നെ വീഡിയോ ഒക്കെ നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്ന അപ്പൊ ഞാൻ അതിന്ന് എന്ത് ഡ്രസ്സിലൊക്കെ ങ്ങനെ ചെയ്ത് നോക്കി നോക്കി ഇപ്പം അത്യാവശ്യം നന്നായിട്ടൊക്കെ ചെയ്യും. ചെറിയ രീതിയിലുള്ളതൊക്കെ പറ്റും അല്ലാണ്ട് കല്യാണ വർക്കിനൊന്നും പറ്റത്തില്ല.
ഓ നീ സാധാ അല്ലാത്ത കുറേ ഉടുപ്പുകളും നിനക്ക് വേണ്ടി തയ്ച്ചില്ലേ ചുരിദാറും അല്ലാതെ ഈ ഫ്രോക്ക് മോഡല്ലു അതൊക്കെ നല്ലതായിരുന്നു നിന ക്ക് അതൊരു ബിസിനസ്സ ആക്കി തൊടങ്ങി കൂടെ ഓൺലൈൻ ആയിട്ടോ ഓഫ്‌ലൈൻ ആയിട്ടൊക്കെ
ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കൊറച്ച് കൂടിയൊക്കെ ഒന്ന് തയ് പച്ച് ഇപ്പൊ ഞാൻ തയ്ക്കല് കൊറച്ച് നാളൊന്ന് നിർത്തി വെച്ചു അപ്പൊ ഒന്നും കൂടിയൊക്കെ ഒന്ന് ടച്ച് ചെയ്തായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാന്നും പറഞ്ഞ് ഇരിക്കുന്നെ
അതെന്ത്‌ വെച്ച നീ എന്താ നിർത്തി വെച്ച് നീ നല്ലതായിട്ട് തയ്ച്ചു വന്നതാണല്ലോ?
എടയ്ക്ക് പിന്നയങ് മടി മടിപിടിച്ച് ഇനിയിപ്പോ എന്തായാലും ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യണം എ വിചാരിക്കുന്നു പിന്നെ ഞാനിപ്പം സാരിയൊക്കെ എട് ഇട്ക്കൽ കൊറവാണ് കൂടുതലും ചുരിദാറൊക്കെ ഇട്ക്ക്ണത് ഇപ്പൊ സാരിയോട്ള്ള ആ ഇര് ഇതൊക്കെ പോയി
ഓ നിനക്ക് സാരി എല്ലാരുംന്നും നല്ല ഇഷ്ടം നമ്മള് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നീ എപ്പ പ്പഴും സാരി ഉടുക്കാനല്ലേ ഇഷ്ടപ്പെട്ടത് നിന്റെ ഇരിക്കുന്ന സാ സാരി എത്രയാ അപ്പ ഇനി എന്തൊ ചെയ്യും
സാരിയൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഇപ്പ എന്തോ കൊറച്ചു നാളോ ചുരിദാറും പിന്നെ ഫ്രോക്ക് എനിക്കിപ്പം എന്തൊ ഇഷ്ടം തോന്നിയെ എങ്കിലും സാരി ഉടുക്കാൻ ഇഷ്ടവ പക്ഷെ അങ്ങനെ ഒക്കേഷൻ ഒന്നും വരുന്നില്ലല്ലോ എന്തെങ്കിലും അടുത്ത ഫ്രണ്ട്സിന്റെ കല്യാണെ എന്തെങ്കിലുണ്ടെങ്കിൽ സാരി ഉടുക്കണം പിന്നെ എനിക്കിപ്പോ ആഗ്രഹം എന്ന് വെച്ചാ ഇപ്പൊ അതിനെന്താ പറയുന്നെന്നറിയത്തില്ല ഇപ്പൊ ഒരു ഓർണമെന്റ് ഉണ്ടല്ലോ നമ്മള് നമ്മുടെ കമ്മലീ കൂടെ മുടിയിലോട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു
ഓ മാട്ടി മാട്ടി
ആഹ് അതൊക്കെ ഇപ്പം സാരിയൊക്കെ ഇട്ട് അതൊക്കെയിട്ട് നല്ലെ ആന്റി ജ്വല്ലറീസ് ഒക്കെ ഒരുങ്ങുന്നതിനോട് താല്പര്യോണ്ട് പക്ഷെ അങ്ങനൊരു ഒക്കേഷൻ ഒന്നും വരുന്നില്ലല്ലോ
ഉ
നിനക് അങ്ങൻത്തെ ജ്വല്ലറീസ് ഒക്കെ ഇഷ്ടവാണോ?
എനിക്ക് നല്ല ഇഷ്ട പക്ഷെ എനിക്ക് ആന്റിക്ക് ഇഷ്ട അല്ലടി ആന്റിക്ക് അല്ലാത്ത സാധാ ജുവല്ലറീസ് എനിക്ക് കൊറച്ചും കൂടെ ഇഷ്ടം അതായത് ഇപ്പം നമുക്ക് ക്ലോസ് ഫ്രണ്ട്സിന്റെറെ ഒക്കേഷൻസൊക്കെ നീ പറയും പോലെ അങ്ങനെ വരുവാണെങ്കി നമു ക്ക് ഇതുപോലെ ഒരുപാട് അങ്ങനെ ജുവൽറി ഇട്ട് ഒരുങ്ങാം അല്ലെ അല്ലാത്തപ്പ അങ്ങനെ ഇണ്ട്പ്പഞ് ആരേം കല്യാണങ്ങളൊന്നും ഇല്ലല്ലോ ഈ അടുത്ത സമയത്തൊന്നും പിന്നെ ജൂല്ലറീസ് അല്ലാതെ എനിക്ക് മിനിമൽ ജൂലറീസ് ആ ഇഷ്ടം മിനിമൽ ആയിട്ട്ള്ള ഹ് ഈ മോതിരം മിനിമൽ ഹൈറ്റ് വള പിന്നെ കമ്മലത് ഇപ്പ മിനിമൽ അത് അങ്ങൻത്തെ ലുക്കാണ് എനിക്ക് ഇഷ്ടം നെനക്കോ?
എനിക്കും മിനിമൽ ഇഷ്ടവാ ഡെയിലി വെയറിനൊക്കെ മിനിമൽ ഇഷ്ടവാ പക്ഷെ സാരിയൊക്കെ ഉടുക്കുമ്പോ ചെലെ ആൾക്കാരൊക്കെ ഇങ്ങനെ മറ്റേ ചെവികൂടെ ഇട്ന്ന അതും ഈ ആന്റിക്കിന്റെ നല്ല വെല്യ മാലയെക്കെ നെക്ലസ് പോലത്തെക്കെ ഇടുമ്പോ അതുപോലെയക്കെ ട്രൈ ചെയണ തോന്നീറ്റുണ്ട് ഞാ ഇതുവരെ ഇട്ടിട്ടില്ല ഇടുമ്പോ ഇനി ഓവറാവോ അറിയത്തില്ല ഇപ്പം പിന്നെ അതെ എല്ലാരും അങ്ങനെ നെയാണല്ലോ ഇടുന്നത് കല്യാണങ്ങളില് ഗസ്റ്റ് ലുക്കും ഇപ്പൊ അടിപൊളി ആയിട്ടാണല്ലോ എല്ലാരും ചെയ്യുന്ന.
അതെ ഇപ്പൊ അതൊരു ട്രെൻന്റായി ഗസ്റ്റ് ലുക്ക് എന്ന് പറയുന്നൊരു മേക്കപ്പില് തന്നെ അങ്ങനെ ഒരു രീതി വന്നു. പക്ഷേ ഇപ്പം പണ്ടുള്ള എല്ലാവരും ഈ കല്യാണങ്ങൾക്ക് ചുരിദാറൊക്കെയാണ് ഇടുന്നത് പക്ഷെ ഇപ്പൊ നമ്മള് നോക്കുമ്പോഴത്തേ ഇപ്പ സാരിയായി കൂടുതൽ പേരും സാരിയൊക്കെ ഉടുത്ത് ഇതേപോലെ മാട്ടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ എല്ലാ ബ്രൈഡ് പ ഇപ്പൊ ബ്രൈഡ് മെയഡസ് എല്ലാം ഇങ്ങനെ മാങ്കാത്തിക്ക പോലത്തെ സാധനം ഉണ്ടല്ലോ നെറ്റിച്ചുട്ടി ന മ്മുടെ പണ്ടത്തെ നെറ്റിച്ചുട്ടി. അതൊക്കെ വെച്ച് അങ്ങനെ
അതാ നെട്ടിച്ചുട്ടി അരപ്പട്ടഒക്കെ പണ്ട് ബ്രൈഡ് മാത്രം വെക്കും ഇപ്പം ബ്രൈഡിന്റെ ഫ്രണ്ട്സും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള എല്ലാരും ആ ഒരു രീതി ഒക്കെ ഒരുങ്ങുന്നത്. പക്ഷെ നല്ലതാ ഇപ്പൊ കുറച്ച് നാൾ വേണ്ടി ഈ ഫ്രണ്ട്മാർ വേറെ ഫ്രണ്ട് വരുവമായി ഇപ്പം ഫ്ര, ഇതാക്കെ
അതെ പിന്നെ നീ ഇല്ലേ ഈ സാരിയൊക്കെ ഇപ്പൊ ഒരുപാട് ഉടുക്കാതെ വെച്ചിരിക്കുന്നുന്ന് പറഞ്ഞില്ലേ? അപ്പൊ നീ അതൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും പുതിയ വേറെ വെറൈറ്റി കൈൻഡ് ഓഫ് ഡ്രസ്സ് ഒക്കെ അങ്ങ് ചെയ്തു നോക്കാൻ ശ്രമിക്കാത്ത തെന്തേ
ഞാൻ അത് വിചാരിക്കുന്നുണ്ട് ചെയ്യണന്ന് ഞാൻ എങ്ങനെ രണ്ട് കാര്യടുത്ത് പട്ട്ടുപ്പ് പവാട ഇപ്പോഴത്തെ മോഡലിൽ തയ്ക്കാന്നുള്ളത് എനിക്കൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ തയ്ച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇടക്ക് മടി പിടിച്ച അപ്പൊ ഞാൻ വെട്ടിടിച്ച അവിടെ ഇരിക്കുന്നുണ്ട് മടിയൊക്കെ മാറുമ്പോം. അതൊക്കെ വിട്ടി തയ്ക്കണം ഇപ്പൊ ഓരോരുത്തരും ഇല്ലേ പഴയ തുണികളൊക്കെ വെച്ചിട്ട് പുതിയ മോഡൽ ഡ്രസ്സ്‌കളൊക്കെ തയ്ക്കുന്ന വീഡിയോ കണ്ടി വീഡിയോ എല്ലാം സേവ് ചെയ്ത് വെച്ചട്ടുണ്ട് എങ്കിലും അതോക്ക ട്രൈ ചെയ്ത് നോക്കണം.
ഓ അത് പറഞ്ഞപ്പോഴാ ഞാനും ഈ സോഷ്യൽ മീഡിയൽ കണ്ട് സാധാരണ കൊറെ നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള പിള്ളോര് വീട്ടിലുള്ള അമ്മമാരുടെ നൈറ്റിയും അതുപോലെ അച്ഛന്റെ കൈലി ലുങ്കി കി എടുത്തിട്ട് എന്തെല്ലാം മോഡലിലുള്ള ഡ്രസ്സ് കളാ അത് കാണുമ്പോ നമുക്ക്, നമുക്ക് മനസ്സിലാകത്തേ ഇല്ല ഇത് ആ ഒരു പഴയ നൈറ്റി ആണ് അല്ലെങ്കിൽ പഴയ ലുങ്കിയാണെന്ന് നമുക്ക് മനസ് ത്തില്ല ആ രീതിൽ അടിപൊളിആയിട്ട് ഇപ്പം പല വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഡ്രസ്സും ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലുള്ള ഡ്രസ്സ് അങ്ങനെയൊക്കെ തയ്ച്ചി ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നീ അത് കണ്ടായിരുന്നോ ഈ സോഷ്യൽ മീഡിയയിൽ
കണ്ടായിരുന്നു. എനിക്ക് തോന്നിപ്പോ സോഷ്യ മീഡിയക്ക ഉള്ളത കൊണ്ട് നമുക്ക് എവിടേം പോയി പഠിക്കേണ്ട ആവശ്യ പിന്ന ഓരോരുത്തരുടെ ഇങ്ങനെ ഫോണി കാണാൻ പറ്റുന്നൊണ്ട് നമുക് അങ്ങനെ ചെയ്യണന്നൊക്കെ തോന്നുന്നു ഞാനും അങ്ങനെ അവരുടെ വിഡിയോ സൊക്കെ കണ്ടിട്ട് അതുപോലെയൊക്കെ ചെയേണന്ന് പറഞ്ഞിട്ടിരിക്കവാ ഇപ്പൊ ഒരുപാട് ചെറിയ ചെറിയ പിള്ളേർ തൈയലിലോട്ട് വന്ന് പല പല വെറൈറ്റീസ് ഒക്കെ ചെയ്യുന്നകാണാ.
അതെ പണ്ടാണേ തയ്യലന്ന് പറഞ്ഞ ഞാൻ തയ്യല് പഠിച്ചിട്ടില്ലടി. നക്ക്റിയാലോ എനിക്കന്ന് പറയുമ്പോ എന്തെങ്കിലും ഒരു ഡ്രസ്സ് തയ്ക്കെ അല്ലെങ്കിൽ ഇപ്പൊ ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം അപ്പൊ എനിക്ക് ഞാൻ മ്മയോട് കൂടിയിരുന്നത് ആ ഒരു പ്രോസസ് എൻജോയ് ചെയ്ത് ചെയ്യത്തില്ല അതിന്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണാനാണ് എനിക്ക് നിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ അങ്ങനെ വരുമ്പം എനിക്ക് ക്ഷമയോടു കൂടി നല്ല രീതിയിൽ ഒരു വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ തയ്യല് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ? ആരുടെങ്കിലും ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും തച്ച്കൊടുത്തിട്ടും കാര്യമില്ല. നമ്മള അതിനോടൊരു ഇഷ്ടം വേണ്ടേ എനിക്കതൊരൻ്റെ പാഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്കത് ചെയ്തു നോക്കണം ന്നുണ്ട്. നീ പക്ഷെ അങ്ങനെയല്ലേല്ല നിനക്ക്ത് ഇഷ്ടമാണെന്ന് തോന്നുന്നു
എനിക്കിഷ്ടമാണ്. ആഹ് പിന്നെ നീ പഠിക്കുന്ന നല്ലതാ പുറത്തു ചെയ്തില്ലെങ്കിൽ നമ്മുക്ക് എതെങ്കിലും പെട്ടെന്നൊക്കെ സ്റ്റിച്ച് ചെയ്യണ എന്നൊക്കെ തോന്നി ഷേപ്പക്കെ ഒന്ന് അടിക്കണമന്ന് തോന്നിയാ നമുക്ക് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് എനിക്ക് പിന്നെ ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇടക്കിതു പോലെ മ യൊക്കെ പിഠിച്ചിരിക്കുവെങ്കിലും ഇങ്ങനെ എന്തോ എപ്പം തൊട്ടാണെന്ന് അറിഞ്ഞൂട തയ്ക്കുന്നതിനോടൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഓരോന്നൊക്കെ പുതുതായിട്ടൊക്കെ തു അങ്ങനെ ഇഷ്ടം കൂടിയപ്പോഴാ ഞാൻ ആ ഫ്രോക്കൊക്കെ തച്ചേ
ആഹ് അതെ നീ ആന്ന ആ ഫ്രോക്ക് ഇട്ടിരുന്ന ഞാൻ കണ്ട് നിന്റെ സ്റ്റോറില് അത് നല്ല ഭംഗിയുണ്ടല്ല നിനക്കതിലൊരു കഴിവുണ്ട് അങ്ങനെ ചെയ്യാന് ക്ഷമയോട കൂടി എല്ലാ കാര്യങ്ങളും ഇരുന്ന് ചെയ്യാൻ പറ്റും ക്രാഫ്റ്റ് ആണെങ്കിലും തയ്ക്കുന്ന ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും എങ്ങനെയുള്ള എല്ലാ പ്രോസസ്സിലും നിനക്കൊരു ഇതുണ്ട് ചെയ്യാൻ പക്ഷെ എനിക്കതില്ല എനിക്കെല്ലാം പെട്ടെന്ന് വേണം പെട്ടെന്ന് പെട്ടെന്ന് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് ആ ഒരു ഫൈനൽ സ്റ്റേജ് പെട്ടെന്ന് കാണണം പക്ഷെ അതിന്റെ ഒരു ബാക്കിലുള്ള ഒരു ആ ഒരു ഓരോ ചെ ചെറിയ ചെറിയ മൈന്യൂട്ട് സ്റ്റെപ്പുകൾ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റോ എനിക്കതില്ല അതായതിന്റെ ഒരു കുഴപ്പം പിന്നെ എന്റെ കുറച്ച് സാരികളുണ്ട് കേട്ടോ നിനക്ക് തയ്ച്ച് പഠിക്കാനോ അല്ലെങ്കിൽ നിനക്ക് തയ്ച്ച് വേറെ ഡ്രസ്സ് എനിക്ക് തന്നെ തയ്ച്ചു തരാനൊക്കെ ഞാൻ തരാം
ആഹ് നീ കൊണ്ട് വാ നിനക്ക് തന്നെ ഒരു പറ്റുന്ന രീതിയിൽ തയ്ച്ചു തരാം ഞാൻ അന്നാ ഫ്രോക്ക് വെച്ചത് ഒരു സാരിയിലായിരുന്നു നിനക്കതു പോലത്തെ ഫ്രോക്ക ഒക്കെ വേണോങ്കി ഞാൻ അതുപോലെ മോഡലിലാക്കി നിനക്കും തച്ചുതരാം പിന്നെ എനിക്ക് തോന്ന നിനക്ക അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തുകൊണ്ടാാണ് തോന്നുന്നു അങ്ങനെ നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുവല്ലോ അങ്ങനെ ഇഷ്ടമല്ലാത്തൊണ്ടല്ലല്ലോ എല്ലാർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ
അതെ വേണന്ന് വച്ചാ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണോ പഠിക്കാം പക്ഷെ അതിനുള്ളരു മനസ്സില്ല ഞാൻ പണ്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യ സമയങ്ങളിലൊക്കെ നമ്മൾ ഇത് ചെയ്യുമ്പോ അങ്ങനെ ശരിയാവാറില്ലല്ലോ അപ്പൊ എനിക്കന്നു ശരിയായിട്ടില്ല ഈ ഇപ്പൊ സൈഡൊക്കെ ഡ്രസ്സിന്റെ സൈഡൊക്കെ അടിക്കുന്നതൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ടത് പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ അങ്ങ് കളഞ്ഞ് ആ ആഗ്രഹവും അതൊക്കെ അങ്ങ് കളഞ്ഞ്
ആഹ് അത് ശരിയാ പക്ഷെ ഇപ്പം ആ ചെറിയ ചെറിയ മിഷൻ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കംപ്ലീറ്റ് മെഷൻ അല്ലാണ്ട് തയ്ക്കുന്ന ഭാഗം മാത്രമുള്ള നമുക്ക് കയ്യിലൊക്കെ പിടിച്ചോണ്ട് നടക്കാൻ പറ്റ അങ്ങനെയൊക്കെ ഇപ്പൊ ഓൺലൈൻ വഴി കാണാറുണ്ട് ച അതൊക്കെയ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി തയ്ക്കാൻ അറിയാത്തവർക്കും കുറച്ചുകൂടി എളുപ്പമായിരിക്കുംന്ന് എനിക്ക് തോന്നുന്നു ഇലക്ട്രിക്കിലാണോ എന്തോ അങ്ങനത്തെ നീ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒക്കെ
അത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയൽ മിക്കുള്ള ആൾക്കാരും അങ്ങനെ ചെയ്തിടുന്ന കണ്ടിട്ടുണ്ട് അത് കിട്ടിയിരുന്നെങ്കി കൊള്ളായിരുന്നു പക്ഷെ ശരിക്കും നമുക്കിങ്ങനെ ഈ തയ്യലൊക്കെ അറിയാവുന്നത് നല്ലതാണല്ലേ നമുക്കിപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് വേറൊരാൾക്ക് തച് കൊടുത്താ തന്നെ അത് നമ്മുടെ ഉപജീവന മാർഗ്ഗമായിട്ട് എടുക്കാം നമുക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് ഇഷ്ടപ്പെട്ട രീതിൽ തയ്ക്കാം നല്ലൊരു ഓപ്ഷൻ ആണ് നിനക്ക് പിന്നെ അത് പറ്റും ഇനി
ഇപ്പ എന്തായാലും അതൊക്കെ നോക്കണം എന്തായാലും എന്തെങ്കിലും ആ ബിസിനസായ്‌റ്റ് ഇപ്പ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിന്റെ അടുത്ത് പറയാം
ഇങ്ങനെ കട വല്ലവും ഷോപ്പ് വല്ലതും തുടങ്ങുകവാണെങ്കിൽ നിന്നോട് ഞാൻ പറയാം
അതെ അതെ ഞാനും എന്റെ ഡ്രസ്സൊക്കെ നി നിന്നെ കൊണ്ട് തയ്പിക്കാം